ലോ
ആഹ്.
ആഹ് തവ്ട്ന്നാ?
ഞങ്ങള്വ്ട്ന്ന്. പിന്നെന്താണ് പിന്നെന്തൊക്കേണ്ട് വിശേഷം?
ന്നല്ലത് സുഖായിരിക്ക്ണു.
ഉം ചായൊടിക്കെ കഴിഞ്ഞോ? ആഹ് ഞങ്ങള് സുഖായിട്ടിരിക്ക്ണ്.
ആഹ്.
ആഹ്.
മക്കളക്കന്തിയ്യ്ണ്?
മക്കളൊക്കെ എൻക്ക് ഏജുള്ള ആളാണ് എൻ്റെ മക്കളൊക്കെ കല്യാണം കയ്ച്ചു. രണ്ട് പെൺകുട്ട്യാളാ ആഹ് ആഹ് ഞാനമ്പത്തഞ്ച് വയസ്സായ ആളാ.
ആഹ്
എൻ്റെ മകള്ടെ പ്രായം ഇണ്ടാവൊള്ളുലെ ഇയാള്?
ആ ഇൻക്ക് ഇരുപത്തൊമ്പത്.
ആ ആ അപ്പ എന്റെ എളേമകൾടെ പ്രായക്കൊള്ളു. എന്റെ ഇളേമകൾക്ക് മു പ്പത്തി ഒന്നൊക്കെ
ആ എനിക്കൊരു മോള്ണ്ട്.
ആഹ് ആഹ് ആഹ്
വയസായെ
അതെ ആഹ്
ഉം
ഇഞ്ഞ് പതിമൂന്നയസയപ്പേര കുട്ടിണ്ട്. മൂത്ത മോളക്ക്. പിന്നെ ആ ചായുടിച്ചു. അവിടെ തിട്ടായിരുന്ന അവസ്ഥ?
ഇന്ന് ചപ്പാത്തിയ
അതെ ആ ഇവിടെ ഇന്നലെ ചപ്പാത്തിയായിരുന്നു.
അവിടെ അമ്മയ്ക്ക് ഇഷ്ടം ചപ്പാത്തിയാണ്. അപ്പൊ കൂടുതല് ചപ്പാത്തിയാണ്ടാക്.
ചപ്പാത്തി നല്ലതാണ്.
ആഹ്. അരിൻ്റെ ഭക്ഷണം വേണ്ട. ചപ്പാത്തി മതിന്ന് പറിം ഉം.
ഇവടെ മിക്ക്യതും ജൊ അല്ല ഇന്റെ എളേമ കുട്ടിം. എളേ മോളും കുട്ട്യാെക്കെണ്ട് ഇവടെ അടീല്ണ്ട്. ഞാൻ പ്പെ അടിക്ക്യേണ്. റൂമെ അടിക്ക്യാണ് ഇപ്പം. മോളില് അടിക്ക്യാരുന്നു ഞാൻ. മോൾക്ക് ഓള് വന്നപ്പം ഉം ഉം. പിന്നാ
പിന്നെ. വെക്കേഷനായിട്ട് മക്കളെ കൂടെ എവിടിം പോയിലെ.
ആ ഇല്ല മക്കള് ഇവിടെ ഇണ്ട്. പിന്നെ മൂത്താള് ഇവിടെ ഇല്ല. അവര് ബഹ്റൈൻല്.
അം
ആഹ് അവ് അവടെ മോള് അവടെ പഠിക്ക്യ. ആഹ് അപ്പം ഇനിപ്പം വരും വെക്കേഷനല്ലെ ജൂലായ്ല്.
ആഹ്
ഇനിപ്പം ഒരു ഓഗസ്റ്റോടു കൂടി അവര് വെരും. ഓഗസ്റ്റ് അവന് ലീവ് കിട്ടുമ്പം വെരും.
ആഹ് ഇന്ന് പണ്യൊക്കെ കയ്ഞ്ഞിരിക്യാ.
ഒ ഒ ഓ
ത ഉച്ചക്കത്തൊക്കെ ആയൊ.
ഉച്ചക്കത്തതെ സാമ്പാറിന് ഞാൻ വേവിച്ചിട്ടിട്ടുണ്ട്. പരിപ്പും പച്ച കഷ്ണൊക്കെ ഇഞ്ഞ് ഉപ്പേരിക്കെരിയണം. മീൻ കറി ഇത്തിരി ഇരിക്ക്യണ്ട് ഇന്നൽത്ത്.
ആഹ്
അപ്പം പിന്നെ ഇന്ന് മീൻ കറ്യൊന്നും വെച്ചില്ല. സാമ്പാർ കറി വെച്ച്. എപ്പളും മീനാ എറച്ചിന്നെന്നായാല് രാവിലെ എറച്ചിയായിരുന്നു. അപ്പ ആ ഒരു സുഖൂല്ല. പച്ചക്കറി വേണോല്ലൊ. ഉം.
ഞങ്ങക്ക് എന്താ മീൻ വെക്കാന്ണ്ട് ഇനി.
ഓഹ്
മീനൊക്കെ ണ്ടാക്കാൻണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചായൊക്കെ കുടിച്ചിരിക്ക
ആഹ് ആഹ് ഇവടെണ്ട് ചാരിക്കണണ്ട് മത്തി ഇരിക്കണണ്ട് ഫ്രിഡ്ജില് കറിള്ളാരണം പിന്നെ ഞാനപ്പ അത് എടുക്കണ്ടാന്ന് വെച്ച് അപ്പൊ ആൾക്ക് കിഴങ്ങും ചാളയും ഇങ്ങനെ ചാള മത്തി കൂടെ വെക്കണ ഭയങ്കര ഇഷ്ടാ
ആഹ്
അപ്പ അങ്ങനെ വെക്കാന്ന് വെച്ചത് അയ്ന് വെക്കാൻ പറ്റിയതാണ് സംഭവം നല്ല നെയ്യുള്ള പോൽത്തെ
ആഹ്
ആഹ് ആഹ് അപ്പം അതങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റയിരിക്കും അപ്പം ഞാൻ കറിക്കും എടുത്തീല്ല ഉം കറിക്കിടുത്തില്ലേ അങ്ങനെ വെക്കാന്ന് വെച്ച് അവിടെരിക്
കെഴങ്ങും പൂൾ കപ്പേന്നു
അതെ ആഹ് അഹ് എൻ എന്തിട്ടിട്ട് ചക്ക ചക്കെ
അല്ല മധുര കെഴങ്ങില്ലെ
ആഹ് ഉവ്വ മധുര കെഴങ്ങ് അഹ് അഹ്
കെഴങ്ങും പൂളാ കപ്പാറിണെ
ആഹ് പൂള പൂളാ നിങ്ങ പറിണത് ഞങ്ങടെ കൊള്ളി കെഴങ്ങ് ല്ലേ അഹ് ആഹ്
മൂസെം
അതെന്തൂട്ട കർമൂസ്സ
കപ്പളങ്ങാ
ആഹ് അഹ് കപ്പങ്ങ കപ്പങ്ങ ഉവ്വാ മനസ്സിലായി മനസ്സിലായി പപ്പായ പപ്പായ ഉം നല്ലത് അത് കപ്പങ്ങൊക്കെ തിന്നണ നല്ലതാണ് ആഹ് എല്ലാംകൂണ്ട് മിക്സ് ചെയ്യുമ്പ നല്ലാ
ആഹ് പിന്നെ ഇവിടെ അങ്ങനെ ആരുല്ല്യാ ഞാനും അമ്മയും മോളു ഒള്ളൂ ഹസ്ബൻഡ്ണ്ട് പണിക്ക് പോയതാ. ഞാനും മോളും അമ്മയള്ളൂ
പിന്നെ കൊറച്ചെല്ലാം വേണ്ട എന്താണ്
ആഹ് മൊ
ഉം കുട്ടികൾള്ളോടത്ത് പിന്നെ നേരമ്പോന്ന അറിയില്ലല്ലേ
ആഹ്
പിന്നെ കാർന്നുമാരോള്ള പിനെ അരിഞ്ഞേരാന ആളുആയി ആഹ് ഇന്നലെ മഴണ്ടായ അവിടെ?
ഓഹ് നല്ല മഴണ്ടായിരുന്നു
ആഹ് ഇല്ല ഇവിടെ ഇന്നലെ ഇണ്ടായില്ല ഇവിടെ മിനിഞ്ഞാന്ന് രാത്രി നല്ല മഴയേരുന്നു
ഏഹ് ഇവടെ മഴ മൂടി കെടക്ക ഇത് എപ്പഴാ പെയ്യാന്നറീല ഉം
പൊന്നെ യാണ്ട് രാത്രി മഴ പെയ്താ പാകല് പിന്നെ അങ്ങട് ച്ച് പുഴുക്കം തുടങ്ങും പുഴുകല ഇരിക്കും അല്ലേ മഴ പെയ്താലും
ആഹ് മഴ നല്ല മഴ അവിടെരുന്നു ഇന്നലെ രാത്രി വൈന്നാരൊക്കെ ഭയങ്കര മഴയ
ആഹ് ഇ ടീം കാറ്റും ഒക്കെയാണ് വരണത് ഇപ്പ ഭയങ്കര
തതന്നെ ഇന്നലെ ഇടി വെട്ടിട്ട് മരണം സംഭവിച്ച കുട്ടികൾക്ക്
ഓഹ്
മലപ്പുറം ഭാത്ത് നല് കുട്ടിള് മരിക്കണ്ടായി ഇടിട്ടീ ട്ട് ഇടിപറ്റീട്ട് മിന്നലും ഉം
ഓഹ് പടച്ചോനെ ഞങ്ങളടെ ഇവിടെ പറഞ്ഞണ ഒരുയാണോ ആദ്യത്തെ മഴ പെയ്തിപ്പ ഇടിയും കാറ്റ് കാറ്റത്ത് പല നാശനഷ്ടങ്ങളുണ്ടായി ആൾക്കാരുടെ വീടൊക്കെ വീടിൻ്റെ മുകളിൽ നമ്മ ഇങ്ങനെ ഷീറ്റ് കെട്ടുവല്ലേഏത് ഡ ഡ്രസ്സ് വർക്ക് ചെയ്യുവല്ല അത് അതൊക്കെ ആക തകർന്നു ന്ന് പറയണ്ട്
ആഹ് എനിക്ക എന്റെ അച്ഛന് കൃഷിപ്പണിയാണ് അപ്പൊ മഴയ്തിട്ട് കാറ്റടിച്ചിട്ട് വഴക്കെ വീണ് പോയിന്ന് അറിയണ്ട്
അള്ളോ നമക്ക് നാശനഷ്ടം വരുനല്ലോണം
ആഹ് അപ്പൊ പറഞ്ഞ് ഈ പോവുമ്പം കൊണ്ടോയിക്കോണ്ട് പച്ചക്കായ കൊറേ വീണ് പോയിന്നൊക്കെ പറഞ്ഞ് ന്നോട് ഞാൻ അവിടെ നിക്കാൻ വേണ്ടി പോയിന്ന് മോളായിട്ട് അത് ഞാൻ പോരുമ്പം കൊണ്ടോന്ന് പിന്നെ ഉം കഷ്ടപ്പെട്ട്ണ്ടാക്കിയ്ഞാ വീണോവു
അ തന്നെ
ക്കാനും കഴിയൂല ആർക്കും കൊടുക്കാനും പറ്റില്ല
അതന്നെ
പിന്നെ ണ്ടാക്കി നമ്മൾ ണ്ടാക്കി തിന്നു മ് പിന്നെ ഒരു സമാധാനാണല്ലോ
അതെ അതെ
ആഹ്
ഇന്നാലുംന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അത്രൊക്കെ
ആഹ് പശുവിനെ നോക്കണം പുല്ലൊക്കെ കൊണ്ട് വന്നിട്ട് വേണം വായപ്പണിക്കും പച്ചക്കറി ക്കെ ണ്ടാക്കും കൃഷിണ്ട് കുറച്ച്
ഉവ്വാവ്വോ നല്ല പച്ചക്കറി കഴിക്ക നമുക്ക്
ആഹ് അവിടെ പോയ അങ്ങനെ തന്നെ അവിടെ എപ്പഴും പച്ചക്കായും പിന്നെ പയറ് ക്കെ അച്ഛൻ പാടത്ത് ന്ന് കൊണ്ടോരും കുമ്പളം ചെരങ്ങീ മത്തനും
ആഹ് ആഹ് ആഹ് ആഹ്ഉവാ മത്തന്റെ ല വ്വാടെ മത്തൻ ണ്ട ഈ മത്തന് ഇപ്പൊ തേ കയിതായിട്ടാ മത്തന്റെല ല്ലാ എൽക്കര്ന്ന്
അത് വല്ലോ വേഗം ഉണ്ടാവൂലേ തൊടയില ക തൈണ്ടായ വേം ഉണ്ടായിക്കോളും
ആഹ് അതന്നെ അത് ഞങ്ങ നട്ടതാണ് ട്ടാ തൈ വേടിച്ചിട്ടേ
ആ ഹാ ഏഹ് അവിടെയൊക്കെ ഉണ്ടാവും അങ്ങനെ മുറ്റത്തൊക്കെ മഴ പെയ്താ അങ്ങനെ മുളക്കും
ഉ ആ കുരുക്കൾ കിടന്നിട്ടെ
ആഹ് കുരുക്കൾണ്ടായിട്ട് അവിടെ ടക്കോ ണ്ടാവും മത്തന്റെ വള്ളി ഇങ്ങനെ ഉണ്ടായിന്ന് അത് പിന്നെ നമ്മള് നോക്കിയാൽ മതിയ അങ്ങനെ ഉണ്ടായേ പടർന്ന അങ്ങനെ കായക്കെ ഉണ്ടാവും
ആ ഹാ
ഉം
പിന്നേ?
മക്കളൊക്കെ എന്തെടുക്കെന്ന്ട്ട്?
മക്കള് ദേ ഒരാള് കാർട്ടൂൺ വെച്ചിരിക്ക മൊബൈലില്
ആഹ്
പിന്നെ എന്റെ മോള് ദേ അവ്ട്ണ്ട്
ഈ ഫോണ് വേണ്ടിയരോ മക്കക്ക്?
ഇല്ല എന്റെ ആദ്യത്തെ ഫോണുണ്ട് അത് ഇടുത്ത് കളിക്കും കളിക്കുന്ന് വെച്ച കാർ
ആഹ്
തൊടിക്കൂല പിന്നെ അതിന് അറ്റാവേ?
ആഹ് ആ റോഡ് സൈഡിലാണോ വീട്?
ഓഹോ?
റോഡ് സൈഡിലാണോ?
ആ മെയിൻ റോഡ്ണ്ട് പക്ഷെ മെയിൻ റോട്ടീന്ന് കൊറച്ച് ഇങ്ങട്ട് നീങ്ങിയിട്ടാ കൊറച്ചൂടി അകത്തോട്ട് നീങ്ങിയിട്ട് കാണ റോഡ്
ആഹ്
ഇയ്യ് ആദ്യൊന്നും പറ ഇന്റെ ഭർത്താവ് പറയും ഞാൻ അങ്ങനെ എടുക്കാര്ന്നില്ലേ എന്നൊക്കെ ചോയ്ക്കു കാരണം മെയിൻറോട്ടില് സ്ഥലം ഉണ്ടായിട്ട് കാരണം ഇപ്പൊ നമുക്കൊരു കടയൊക്കെ ഇണ്ടാക്കാണംന്ന് ണ്ടെങ്കിലൊക്കെ സുഖവാണല്ലേ മെയിൻ റോഡാകുമ്പം
ആഹ്
അപ്പം ഇപ്പളാണ് അന്ന് നമ്മക്ക് കുട്ടിയളെ കൊണ്ട്ങ്ങനേ ആ ഒര് അങ്ങനെ റോഡ് സൈഡ് താമസിക്കുന്ന ഒരി വിശ്യ ഉണ്ടായില്ല
ആഹ് ഇപ്പൊ റോഡായ നന്നേന്നെ തോന്നീലേ?
നന്നായി ഇപ്പ അങ്ങനെയൊക്കെ ചിന്തിക്ക്ണ് ണ്ട് ആഹ് റോഡ് സൈഡ്ലൊക്ക നമുക്ക് വല്ല കട തൊടങ്ങുവക്കെ ചെയ്യാലോ
ആഹ്
അന്ന് നമ്മ അങ്ങനെ ചിന്തിക്കൂല
ഞങ്ങള് പിന്നെ റോഡ് സൈഡിലാണ്
റോഡ് സൈഡ ആ കൊഴപ്പല്ല നല്ലതാ റോഡ് സൈഡിലാന്ന് റോഡ് സൈഡീ ത്തെ ഇ പ്പറത്തെ പറമ്പാണ് ഞങ്ങ എടുത്തത് ഇന്നിട്ട് ഞാന് എടുത്തത് ആള് നാട്ടില്ണ്ടായില്ല അപ്പോ
ആഹ്
റോഡ് സൈഡില്ണ്ടായി അപ്പൊ ആ റോഡ് സൈഡില് പറമ്പ് ഞ്ഞങ്ങള് ഇട്ത്തില്ല
ആഹ് ആ കാർട്ടൂണ്ന്നാണോ ചിരിയൊക്കെ കേൾക്ക്ണത്?
ങ്ങാ അത് തന്നെ
ആഹ്
ആള് ഇണ്ടായില്ല മദ്രസേ പോയിരിക്കേയിര്ന്നേ അപ്പോ വന്ന് ഇപ്പൊ വന്നതാ കുറച്ച് കൊടുത്താണ് വെളുപ്പിന് ഏഴ് മണിക്ക് മദ്രസ് തുടങ്ങും
ആഹ് നേരത്തെ പോണല്ലേ അപ്പൊ
ആഹ് ഒരു ആറരക്ക് പോണം കുറച്ചങ്ങ